എവിടെയാണ് ഒരു വിവരുല്ല
സുഖല്ലേ സുരല്ലന ക്ക്.
അതെ സുഖാണ് കൊഴപ്പില്ല. ങ്ങനെ പോണ്. സുഖാണ് അറിയ
ആ അതള ല്ലാതാക്കറആറിയ.
ആഹ് ഉത്താ ആ കരിഞ്ഇങ്ങനെ പോണ്ട്
ഉം ആ തക്കാളി പൊട്ടിറങ്ങന ചോപ്പ് കളറല്ലാ വരുന്നത് തക്കാളി പട്ടി ഉ ഇപ്പൊ കപ്പ കളറ ഇങ്ങന ആഹ് വട കുറിച്ച നോമ്പിണ്ട സുഖല്ലേ ചാ ചായടിച്ച്
നോമ്പല്ലടീ.
നോ പറ്റീ്യ നക്ക് പറ്റി തീ്യ ഞളെ വെക്കണം. അല്ല ആക്ക പോമ്പയതുകൊണ്ട് ഏ
ഇ എല്ലാവർക്കും നോമ്പല്ലേ.
ആഹ്.
ആഹ് പണിതാ കഴിഞ്ഞിട്ടില്ല. നടക്കാണ്ട് തിരുമാണ്ട്. അങ്ങനെയൊക്കെടുക്ക മായണ്ടടെ.
തിൻമ്പ എങ്ങന കല്മ്മേ തിൻമ്പല.
ആഹ് കല്ല്മ്മേ അധികം നിമ്പാര്യല്ല നമ്മ ഇട്ടെടുത്തന്നെല്ലാം ഇണ്ടാവുള്ളു.
ആ അ എന്റെതു അന്റെ കുട്ടിന്റതൂല്ലേ.
ആഹ്
അവരൊക്കെ എങ്ങനെ തീമ്പാ നാത്തൂനുമ്മയൊക്ക.
അത് ആമ്മ നാത്തൂന് താത്തോന്റെ ഉമ്മാന്റെ ഓള് തരുമ്പോ ഓ മാവോളെ വപ്പള്ളു.
ഉം
ആഹ്
അ ആ ഞമ്മ ഞമ്മള
ആഅതന്നെ.
നിന്ന വരെന്ത കിട്ടിയാ. പിന്നെ സ്വർണ്ണത്തിന്റെ
ആഹ് വറ്റേന്നല്ലപ്പൊ പറണിക്കണത്. മറ്റേതെ ദോ ചേറ്റാ
ട്ട എല്ല ഇണ്ടാവും ഓരോ വേഷ നമ്മൾ ഓരോരുത്തരോട് ഓരോരുത്തരോട് അറക്കുമ്പോ നമുക്ക് ഓരോരുത്തർക്ക് അറിയുള്ളൂ.
ആഹ് അതന്നെ.
സ
ഇക്കുന്ന പ കാര്യല്ല. ഇന്തങ്കക്കും കിട്ടി എങ്ങെച്ചിട്ടായ്മക്കൊരുങ്ങി. ഒരു നന്നഷി പോവ എന്തെലുക്കെ എടി കിട്ടുന്നുണ്ട ശ പ പറ്റണംരെക്ക് ഇ നക്ക്ചെയ്യണ പുറത്ത എങ്ങനെയും ജോലിയൊക്കെ അണ്ട് പോകാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ പോവാ അ പറഞ്ഞെക്കുവാ
അന്നെ പറഞ്ഞേക്കും.
ഇല്ലടോ ഒന്ന മരുന്ന കടില്ലേ? ന്തസട്ട പറയാ കാ പണ്ടികൊക്കെത്ത് ജോലിയുണ്ടൊ അല്പറയിക്കാണ്ട് ഒന്നു സഹായിക്കാനായിട്ട് ഏ പല്ല് ഡോക്ടറ് ഇവിടൊരാ ല നോക്കുമ്പോൾ ഒക്കെ പറയുന്ന സാധനങ്ങള് സഹായിക്കാ അങ്ങനാ ചെയ്യുന്ന് അപ്പൊ അവള് ആളെ ആവശ്യം എന്തിനാ ചടിയ മുന്നല്ല മുന്ന അപ്പൊ ഇന്നോട് പറഞ്ഞു ആളെ ആവശ്യൊണ്ട് എനക്ക് പോവാൻ പറ്റുവോ അഞ് അനക്ക് പേസ്റ്റൊക്കെ പോട്ടില്ലേ അപ്പൊ അന്നെവിടെ പിന്നോട് വായിക്കാനും നിക്ക ദശസത്തൊക്കെ അപ്പൊ ഇന്നോട് പറഞ്ഞു അനക്ക് വായിക്കാനെന്തേലൊക്കെ ഞൻ അറുന്നുണ്ടെക്ക് പോയി ട ആ പിന്നെ നമ്മുക്കിത് ഇല്ലാതെ പഠിക്കണൊന്നൊന്നുവില്ല അവിടെ പോയി ഒരാഴ്ച തന്നെ പോയാ നമക്കത് ശീലാകും അപ്പൊ ഉള്ളോര് ഓരോ നമ്പര് ഓരോ കോഡാണ് അല്ല ഓരോ മരുന്നിന് അപ്പൊ അവരത് ആ കോട് നമ്പര് പറയാലോ കുൽണം നമ്മക്കങ്ങനെ മനസിലാവൂല്ല അല്ലാതെ പ്രത്യേക ആരേം വേണ്ട അല്ലെ ബി ഫാമൊക്കെ പഠിച്ചു കാണുന്നരുണ്ടാവും അപ്പൊ അപ്പ അവർക്കൊരു സാ നമ്മള് അപ്പപ്പ ആ അങ്ങനെ ഇ ഇന്റെ ഭർത്താവ് അവിടെ വിടും അപ്പൊ ഞാൻ അങ്ങനെയയിക്കുന്ന ജോലി അതുകൊെ ഒറ്റ കൂട്ടി ഞും കാണാൻ പോയിട്ട് എത്ര ജോലിയുള്ള പെണ്ണുങ്ങളെ കാണാൻ പോയിട്ട് പറഞ്ഞതല്ലെ നിനക്ക് അങ്ങനെ പറയാം നിങ്ങള് ജോ റ വ വരുണ്ടെ കൊഴപ്പവില്ല ഉണ്ടില ഇ ത അത നല്ല ക അയ്യ ആളാണല്ലേ ആ എന്തേലും പോണവര് പോയ്ക്കോട്ടെ ആ അത് തന്നെ അപ്പൊ അതിന് ശ്രമിച്ചതുവില്ല അടിന്റെ ആ ആ പറ്റൂല്ലാന്ന് പറയും ആ അപ്പൊ നമ്മ ജീവിതംചാരിക്കോ സംശയം എന്തേലും ഉണ്ടക്കോ അപ്പൊ ഈ ജോലി ചെയ്യുന്നിടത്തീ ആണുങ്ങളും പെണ്ണുങ്ങളും
ആ
അപ്പോ അതാണ് കൊറേ പ്രശ്നം ആ അപ്പൊ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടൊക്കെ ആവുമ്പോ അതൊന്നും ശരിയാവൂല്ല ആണുങ്ങളും പെണ്ണുങ്ങളും ഈ പെണ്ണുങ്ങള് ഒറ്റക്ക് ഉണ്ടാരുന്നെ കൊഴപ്പവില്ല അങ്ങനെ സമ്മയിച്ചില്ല മൂപ്പരാണെങ്കിലും അവിടെ വീട് സാമോ ഇല്ല അതാണ് എന്നിട്ട് പൈസ ഇല്ലാതെ ഇങ്ങോട്ട് പോന്നെ കൊല്ലാംത്തെേ ഞങ്ങടെ ജീവിതം ഏഴു കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം ഒരു കുട്ടിയായി ബ അപ്പൊ തന്നെ മൂപ്പര് പോയി പിന്നെ ഏഴു കൊല്ലം കഴിഞ്ഞ് എട്ടാമത്തെ കൊല്ലവാ ഇങ്ങട്ട് വന്നെ മതേ വ അസ എന്നെയൊട്ട് പണിക്ക് പോകാനും സമ്മതിക്കൂല്ല ഇപ്പണ്ടോ ഇപ്പൊ കൊറച്ചൊക്കെ പ്രായാ അന്നൊക്കെ അതിനകത്ര എ ചെയ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇപ്പന്ന ഇ നമ്മ വയസും പ്രായൊക്കെ ചെ ചോയ്ക്കുമ്പ ആ മുപ്പത്തഞ്ച് വയസ് എന്നൊക്കെ പറയുമ്പോ പിന്നെ അതിന ആദ്യംള്ളവരൊക്കെ നോക്കും എന്നാലും നൻ പറയുമ്പോ
ആ
ഉം അതങ്ങനെ ഒരു ജന്മം എന്തായിപ്പൊ ചെയ്യാ ഓരോരുത്തര് ഓരോരുത്തര് ഓരോ രീതിയാണ് അപ്പൊ അത് പറ്റന്റെമ്മരൊക്കെ അപ്പൊ ഞാൻ പറയും നമ്മ ഇങ്ങനെ പറഞ്ഞ ശ്രമിക്കാതെ എങ്ങനെ പോവാ അത് ത അമ്മ അവരെല്ലാം ക കൂടെല്ല പോ ജീവിക്ക
ആ
അപ്പൊ നോക്കീട്ട് കാര്യല്ല പക്ഷെ എന്റെ നമ്മ എ നമ്മടമാക്കൊക്കെ പോകാനൊക്കെ എല്ലാ താല്പര്യം പ്പൊന്നില്ല
ആ ണ്ടത്തനൊക്കെ പോയി അവള് ഈ ടി വി എസിന്റെ വണ്ടിയ്യാ സ്കൂ ചല് വർക്ക് ചെയ്തി അത്മാര് പോലെ ചെയതി കല്യാണം കഴിഞ്ഞിട്ടൊക്കെ പോയിന് പിന്നെ അവള അമായിമാക്ക് വെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു സമയച്ചല്ല പിന്നക്കെ പോവാൻ അപ്പൊ എന്താ പിന്നെ വളച്ചെൻ കയ്ല് അനെ കേരളെച്ച അവര് പെക്കാർക്ക് താല്പര്യം ഉണ്ടാവൂല എന്താവാ പനട്ടേക്കന്ന് തോന്നുന്നുണ്ട് ഇമ്മക്ക് പിന്നെ ജോലിക്കൊന്നും പോകൻ തോന്നില്ല അപ്പൊ ചെറുപ്പ ഇവള് ജോലിക് അവ അവളെ ബുദ്മുട്ടാവും കുടത്തി നടാ കിട്ട പിന്നെ അവക്ക് പോവാൻ തോന്നിട്ടില്ല പിന്നെപ്പ ഈ വളെ ഇലച്ചി വങ്ങ ട്ട മക്ക് ചെയ്യണ അധികൊക്കെ പഠിച്ച അത് അ അ ഇ അ അസുംല്ല അത്സാന പേരുണ്ടല്ലോന്ന അെ പോ വർക്കൊ കിി തുടങ്ങി മറ്റക്ക് വർക്കക്കെ കിട്ടിട്ട് ആീ രാ
ആ ആ അങ്ങനെ
ആഹ
മ മേക്കപ്പിന്റെല്ലേ
അതെ ഇണ്ട് ഒരാഴ്ച രല് എന്തായാല തക്കത്ക്ക നാള കിട്ടയില്ല ത്രന്ന അ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പഠിച്ചോ ൻ പറ്റെ വി ോട്ടക്ക
എന്റെ പാപ്പളോഓടലടോ
വാ
ഏയ് അനോടൂല ാപ്പള അറിഞ്ഞഞാൻ നയിക്കണ്ട് അ അതായിട്ട് തി തിന്ന തിന്നാ മതിന്ന്
ആഹ് എന്ന
രണ്ടാളും കൂടി രണ്ടാളും കൂടി നയിക്കണ്ട പര ള്ള പണി പരയൽക്കന്ന് ഉ
ആഹ നക്കമ്മ
ഇനിപ്പോ ര കുട്ടിക്ക് ഏ രണ്ട വയസ്സെല്ലാം ആയിട്ടുള്ളു
റ്റേസ്ായിട്ടുള്ളോ പറ്റില്ല അപ്പ കൊറച്ചാക പറ്റൂല്ല
ആ
അപ്പൊ സമയക്കതെ പോൻ പറ്റില്ല
ആഹ
ട്ട് പെരി പോ മ നറനൊ ഒ വിളിച്ച വിളിക്കണ്ടാ നാത്തൂൻ പെരീ പോണത്തിന് മുന്നേ വിളിക്കോ അന്നേ
മനസിലായില്ല
അജ എന്റെ ഭർത്താവിന്റെ വീട്ടക്ക ണെ മുന്ന വിളിക്കുവവാ അല്ല മത്തില്ലന്ത ചിന്ത പറവാ
ഇല്ല്യ ല്ല്യ
ഉം
മനസ്സിൽ ആയില്ല
ഇ എൻ്റെ കത്താനൻ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ നമ്മള് സംസാരിച്ച്ു തീർത്ത ആ അതാ വിളിക്കുമ്പോഴ് കപ്പ പോകൻ സമയത്ത്ന്നെ നത്ത തന്നെ വിിക്കുണ്ട ആ ഭർത്താവിന്റെ പെങ്ങളെ മനസ്സിൽ ആയല്ലേ ജി അന്റെ കാര്യങ്ങളൊക്കെണ്ടല്ല അ അഞങ്ങളവണ്ണ എന്നഞ്ഞക്കുന്ന സമയത്ത് നല്ല അമ്മായി ഒക്കെ വിളിക്കവാറിയ വിള
ആ ആ ഓരോടക്ക വരാൻ പറയണ്ട് ഓരോന്ന ഞങ്ങള് ഞങ്ങള് ഞങ്ങള് കുടിയിരുന്നത് ഞങ്ങളുടെ പേര വല്യ പേരയാണ് അപ്പൊ കൂടിയിരുന്നിട്ട് ഒരു ഞങ്ങളെ പേരൊന്നും കണ്ടിട്ടില്ല
ചപ്പ വീട്ടിലുള്ള സ്ഥലത്താ കുടില്ല
ആ അപ്പൊന്റമ്മ
ആ താങ്ക് യു
ഏ